ആഹ് ഹ എന്താ വിശേഷം ആഹ പിന്നെ സുഖവല്ലേ ആഹ ഇ പ്പൊ വെയിലാണ്. ഇത് രാവിലെ നല്ല മഴക്കാറായിരുന്നു
ആഹ് ഇവടി അങ്ങൻ തന്നെ, ഇതുവരെ മഴയേര്ന്നു. ഇപ്പൊരു പത്ത് ഇരുപത് മിൻറ്റ് വരെ മഴയേര്ന്നു
ആ അതന്നെ അതന്നെ ഇപ്പൊ നല്ല വെയിലായിട്ട്ണ്ട്
ആഹ ഇപ്പവടിം വെയിലായിട്ട്ണ്ട്
മുറ്റത്ത്ത്രി വെള്ളൊക്കെ കെടപ്പുണ്ട്. അത് ഇതായിട്ടില്ല, അത്ര പോവും അത്രുള്ള വെയില് വന്നിട്ടില്ല അത് വറ്റി പോവാന്ള്ളെ
ആഹ് അയ്ന്ള്ളതായിട്ടില്ല, അയ്ന് ആവ്ണേ ഒള്ളൂ, അപ്പോത്തിന് പിന്നെ മഴ പിന്നെ അയ്ന് ശേഷം പിന്നിം വരും
വരും അതന്നെ അതന്നെ കൊറച്ച് കഴിഞ്ഞാ പിന്നെയും ഇരുണ്ട് വരും വേണെങ്കി
ആഹ് അതെ, മഴയ്ണ്ടാകുമ്പാണെങ്കി ഫോണൊന്നും റൈഞ്ചും കിട്ടൂല
കിട്ടൂല, ആ അതന്നെ അതന്നെ ആഹ് എന്താണ്, നെറ്റാ നെറ്റാണോ വൈഫൈ ആണോ
വൈഫൈ അല്ലേയ് മൊബൈൽ ഡാറ്റയാണ് നെ - റ്റ് അതുകൊണ്ടാണ് പ്പൊ വൈഫൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും മഴയാണെങ്കില് ട്ട് ആണെങ്കിലും ഒക്കെ കിട്ടോല്ലോ ഇത് മഴോൽള്ള മഴയാവുമ്പോ സിഗ്നല് പോവും
ആ ആഹ്
ക്ക്ണോക്കെ മുറിഞ്ഞ് മുറിഞ്ഞിട്ടൊക്കെ കേക്കും. അങ്ങനൊക്കാവുമ്പോ പിന്നെ വിളിക്കാൻ പറ്റൂല്ലാ
കേക്കും അതന്നെ അതന്നെ പിന്നെന്താണ് വീട്ടിലാരൊക്കെണ്ട്
ആഹ് ഭക്ഷണൊക്കെ ആയി കയിക്ക്യാൻ പോണ്, കൊർച്ചയ്ഞ്ഞിട്ട് ആഹ് ആഹ് നിങ്ങൾത് ഏ ഇന്നൊന്നും ഇല്ല മീൻകറി ആണ്
ആഹ് അത് ശെരി ഇന്ന് വടെ മഴായിട്ടേര്ക്കും, മീന് കിട്ടിട്ട്ല്ല
കിട്ടിട്ടില്ല ഇല്ല. ആഹ് പിന്നെ ആഹ് പിന്നെന്താ പച്ചക്കറി അല്ല എർച്ചിയാ
ആഹ് പച്ചക്കറിഇണ്ട് ഇന്നൽകത്തെ ബിരിയാണിഇണ്ട് കൊർച്ച്
അതേലേ ആഹ് ന്നലെ വെള്ളിയാഴ്ചായിട്ട് ബിരിയാണി വെച്ചതേയ്രിക്കും അല്ലേ അഹ് ആഹ് ആഹ് പിന്നെ ശ ഞായറാഴ്ച വെക്കൂല്ലേ സ്പെഷ്യലെന്തെങ്കിലും
ആഹ് ഇന്നലെ ഇപ്പോ വെള്ളിയാഴ്ച വെച്ചത് ചെല ദിവസം ഞായറാഴ്ച ചെല ദിവസം വെള്ളിയാഴ്ച.
ആഹ് ആഹ് അങ്ങനെയാണ് ലെ ആഹ് പിന്നെ വേറെ അ താ? പള്ളി ആഹ് ഉസ്താദമാർക്ക് ഓക്കെ ചോറ് ഭക്ഷണം ഓക്കെ ഇണ്ടാവോ?
ആഹ് ഇവിടെ അങ്ങനെ അല്ല ഒര് മാസത്തില് രണ്ട് മാസ ത്തിലൊക്കെ എന്തെങ്കിലും ഒരീസം ഒര് നേരം ഒരാള് ആൾക്കാരോ രണ്ട് ആൾക്കോ അങ്ങനെ ഇണ്ടായി മുമ്പ് ഇപ്പൊ അതും കാണാലില്ല.
കാണലില്ല അതന്നെ ആഹ് ഇവടെ ഇണ്ടായിര്ന്നട്ടാ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പാ.
ആഹ് അത് ശെരി പിന്നെ നല്ല ഓ ആഹ് ഈവനിങ്ങ് സ്പെ വൈക്ന്നേരത്തിന് വല്ലോ സ്പെഷ്യല് കാര്യങ്ങളൊക്കെ ഇണ്ടാക്കുവോ?
ഇല്ല ഇല്ല അതങ്ങ ഒര് നേരം മാത്ര ഒള്ളൂ ഭക്ഷണം ഒണ്ട് പിന്നെ എന്തെങ്കിലും ആഹ് എറച്ചിയോള്ള ദെവസം വേണങ്കി ചപ്പാത്തി ഇണ്ടാക്കും അല്ലെങ്കി പൊറോട്ട മേടിക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ.
ആഹ് അത് ശെരി പച്ചക്കറി കൃഷിയൊക്കെ ഇണ്ടോ വീട്ടി തന്നെ ഇണ്ടോ?
ഇല്ല ഇല്ല ഇത് ഇണ്ട് പുളി കൊടം പുളി ഇണ്ട്.
കൊടം പുളി വീട്ടില് ഇണ്ടാക്ക്ണതാ?
ആഹ് ഇത് ഇണ്ട് അയിന്റെ മരം ഒണ്ട്.
കൊടം പുളീ ആഹ് അയ് ശെരി കൊടം പുളിന്റെ ഇത് എങ്ങനെയാണ് നട്ട് പഠിപ്പിക്കല്?
അത് താഴെ വീണും തന്നെ താഴെ വീണും അപ്പൊ അത് എട്ത്ത് പറക്കി ആഹ് ആഹ് കയ് മുറിച്ച് ഇത് വെയിലത്ത് ഒണക്കാൻ വെക്കും.
ആഹ് അത് ശെരി ആഹ് ആഹ് അങ്ങനെയല്ലേ ഞാൻ ഇത് വരെ അത് കൊടം പുളി കറിലൊക്കെ കൂട്ടിക്കണ് പൊറത്ത്ന്ന് വാങ്ങിച്ചിട്ട് പക്ഷെ അത് എങ്ങനെയാണ് അയിൻ്റെ ആഹ് മരം അത് എങ്ങനെയാണ് ഇണ്ടായത് ഇണ്ടായി നിക്കേണോന്ന് ഞാൻ ഇത് വെരെ കണ്ടിട്ടില്ല.
കണ്ടിട്ടില്ല ആഹ് ആഹ് പിന്നെ നിങ്ങക്ക് മാ ആഹ് ആഹ് കപ്പങ്ങ കപ്പങ്ങ കപ്പയും കപ്പങ്ങ ഒന്നും ഇല്ല എൻ ഇത് ഇണ്ട് അയിന്റെ പശേ ക കപ്പങ്ങ ഇത് വരെ ആയിട്ടില്ലാ. ഉം ഉം.
പിന്നെ വേറെ പച്ചക്കറി കൃഷിയോ വേറെ ഇതേപോലെ ഒന്നും ഇല്ല അല്ലേ?
ആഹ് വഴ്തനങ്ങയുടെ ഈഹ് ആഹ് ഇണ്ടായിട്ട് തൊടങ്ങീട്ടിണ്ട് ഇപ്പാ.
ആഹ് അത് ശെരി അങ്ങനെ പിന്ന വൈതാലങ്ങാ പെ ട്ടെന്ന് അന്നെ പിന്നെ അയ് കായ്ക്കും ആദ്യമേ.
അതന്നെ അതന്നെ പിന്നെ അവടെ എന്തെങ്കിലും ഇണ്ടാ കൃഷിയും കാര്യങ്ങളൊക്കെ?
ആഹ് ഇവിടെ ചെറിയ രീതീല് അങ്ങനെ വലിയതായിട്ടല്ലാ വാഴ
ആഹ്.
പണ്ടൊക്കൈ ചക്കരക്കിഴങ്ങ് അങ്ങനത്തൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ വാഴ ഇണ്ട്
കുറെ ഒര് ആഹ് കോവിഡ് സമയത്താണ് ഇഷ്ടം പോലെ ഇണ്ടായതാണ് അത് പിന്നെ അയിന്റെ വേര് പോയി തോന്നിണ്ട്. പിന്നെ കിട്ടണില്ല പിന്നെ ഇണ്ടായിട്ടില്ല.
ആഹ് അത്
ആഹ് ആഹ് ഇഷ്ടം പോലെ ഇണ്ടായി രണ്ട് മൂന്ന് കൊല്ലം അടിപ്പിച്ചിണ്ടായി.
ആഹ്.
ആഹ് പിന്നെ ഇണ്ടായിട്ടില്ല ആഹ്. പിന്നെ ഇത് മാവ്ണ്ട് ഏ മാങ്ങ ഇത്ണ്ട് മാവ്ണ്ട് അങ്ങനെയൊക്കെ ഒള്ളു പിന്നെ വേറൊന്നുല്ല അങ്ങനെ കാര്യായിട്ട്
ഉം ചക്കണ്ടോ
ആഹ് ചക്കയില്ല നമുക്ക് അപ്പറ്ത്ത് ഇപ്പറത്തെ വീട്ടീന്നൊക്കെ കൊണ്ടരും
ആഹ് ഇവിടെ നല്ല ചക്കക്കെ ഇണ്ട് ഇവിട്ന്നാണ് എല്ലാ അട്ത്ത വീട്ട്ക്കൊക്കെ കൊണ്ടോവ ചക്ക
ആഹ് ഇവിടെ ക്കത്തെ വീട്ടീന്നാണ് കൊണ്ടര്ന്നത്
ആഹ് അത് ശെരി അങ്ങനെ അട്ത്ത് പിന്നെ അങ്ങാടിയൊക്കെ അട്ത്തെന്നെ ഇണ്ടോ നമ്മക്ക് സാനങ്ങൾ വാങ്ങിക്കാ
ആഹ് ഇത്തിരി പോയാ മതി അങ്ങനെ അധികം ദൂരൊന്നും പോണ്ട മീനൊക്കെ വേടിക്കാനൊക്കെ പോണം ആഹ് ആഹ് നെയ് മീൻ രാ ഇല്ല ഇല്ല അങ്ങനെ പോവ് ഏ ഹസ്ബൻഡ് വീട്ടില് വരുമ്പോ ഇങ്ങനെ കൊണ്ടോയാല് അപ്പം വെറ്തെ ഒന്ന് പോയി പോരുന്നല്ലാണ്ട് എന്തെങ്കിലും വേടിക്കാനൊക്കെ ആഹ് പിന്നെ അല്ലാത്ത അങ്ങനെ പോ പിന്നെ രാത്രി എറങ്ങല് കൊറവാണ്
പാചകൊക്കെ നല്ലോണ്ണം അറിയോ എല്ലും ഇണ്ടാക്കാനൊക്കെ അറിയോ
ആഹ് ഒര് വിധോക്കെ അറിയാ
ആഹ് അത് ശരി പിന്നെ ഇപ്പോ യൂട്യൂബില് നോക്കി ഒപ്പിക്ക്ന്ന്ണ്ടാവൂലേ
ഇപ്പത്തെന്നെ ആഹ് ഇപ്പത്തെന്നെ ഞാൻ മക്കളോട് പറയും പഠിക്കേണ്ടേന്നൊക്കെ പറയുമ്പം അതൊക്കെ യൂട്യൂബ് ഇണ്ട് ഞങ്ങ അപ്പം നോക്കി പഠിച്ചോളാംന്ന് പറയും
ആഹ് അത് ശെരി ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്
ഞങ്ങക്കാ മക്കൾക്കാ ആഹ് ബിരിയാണിയൊക്കെ ആണ് ഇഷ്ട്ടം ഏ ആഹ് ആഹ് അതന്നെ അതന്നെ മന്തിയൊന്നും അങ്ങനെ ഇഷ്ടം അല്ല ബിരിയാണ്യാണ് ഇഷ്ടം
ന്ക്കും എനിക്കും അങ്ങനെത്തെന്നെ മന്തി അതേപോലെ കപ്സ അങ്ങനത്തതൊന്നും വല്യ ഇഷ്ട്ടല്ല
ചോറും എറച്ചീലൊക്കെ ഏ ബിരിയാണിയാണ് ഇഷ്ട്ടം കൂടല് ഉം ആഹ് പിന് യാത്രയൊക്കെ ഇപ്പൊ പോയിട്ട് കൊറയായി ഇപ്പ അങ്ങനെ ഇപ്പം ഞങ്ങള്ടെ റെസിഡൻസിന്റെ ഒരു ടൂർ പോയിട്ടുണ്ടായി ആഹ് ആഹ് അപ്പൊ അതൊക്കെ കൂടെ അങ്ങനെ പോയി ആഹ് പെണ്ണുങ്ങള് മാത്രം അത് നെല്ലിയാമ്പതി
നെല്ലി നെല്ലിയാമ്പതി തിലേ അവിടെ എന്താ നല്ല രസണ്ടോ കാണാൻ ഞാൻ കണ്ടിട്ടില്ല അവടെ ഏ എന്താണ് അവിടുത്തെ ആഹ് വെള്ളച്ചാട്ടല്ലാത്ത വേറെന്താണ് അവിടെള്ളത്
ആഹ് നല്ല ഗ്രീനറിയും പിന്നെ ഓരോരോ വ്യൂ പോയിന്റ്ണ്ട്
ഉം അത് മാത്രേള്ളൂ പിന്നെ പാർക്ക് കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടോ
പാർക്ക് അങ്ങനെ പാർക്കൊന്നുല്ല ഇങ്ങനെ മൂന്നാറിലൊക്കെ പോവ്മ്പോ പാർക്കൊക്കെ അതേപോലെ ഒന്നുല്ല ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് ആഹ് അതെ പിന്നെ ഒരു ഹിൽ ഏരിയയാണ് നമ്മ ഇങ്ങനെ ഏ ഇങ്ങനെ ആഹ് കുന്നും അതന്നെ അതന്നെ പിന്നെ അവടെ ചെന്നഴിഞ്ഞാ ഓരോരോ സ് സ്പെഷ്യല് വ്യൂ പോയിന്റ്ണ്ട് അവിടെ കൊണ്ടോവും നമ്മളെ ഗൈഡ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് അതന്നെ അതന്നെ ഒരു മൂന്ന് നാല് ഇത്ണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് അവിടെന്ന് കാണാൻ നല്ല രസമുണ്ട്
ആഹ് അത് ചരിങ്ങനെ മേലെന്ന് നോക്കുമ്പോ നല്ല ഭാംഗിണ്ടാവുംല്ലേ
ഉങ്ങനെ ഇരുപത് രൂപ ടിക്കറ്റ് അങ്ങനെയൊക്കെ
ആഹ് അത്ശരി അത് നിങ്ങള് എങ്ങനെയാ പോയത് ബസ്സിലോ
ആഹ് ഒരു ട്രാവലറ്
ട്രാവലറ്ല് അല്ലേ
ആഹ് ആഹ് ഒരു പ പതിനാല് പേര് ഞങ്ങളുടെ അല്ല ഇവിടത്തെ എല്ലാ പെണ്ണുങ്ങളൊക്കെ കൂടിട്ട് പോയത് ആഹ് ആഹ് ആഹ് അത് ഒരാൾക്ക് ആയിരത്തി നൂറ് വെച്ചിട്ടാണ് ആയത്
അതന്ന് ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന രീതിയിലാണോ പോയത്
പിന്നെ ആഹ് വെളുപ്പിന് അഞ്ച് മണിക്ക് പോയിട്ട് വൈകീട്ട് പതിനൊന്ന് മണിക്കാണ് വന്നത്
ആഹ് അത്ശരി വൈകിട്ട് പതിനൊന്ന് മണിന്ന് പറയുമ്പോം രാത്രി പതിനൊന്ന് മണി
ആഹ് രാത്രി അതന്നെ അതന്നെ
അതിലിപ്പ രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രി ക്കത്തി ഭക്ഷണൊക്കയ്ല് പോവുംല്ലേ ആ പൈസയില് ആഹ് ആഹ് അപ്പം അപ്പൊ ലാഭാണ്
ആഹ് ലാഭമാണ് അയിന് പത്തിരുന്നൂറ് രൂപ കൂടുതല് ചെലവായിട്ട്ണ്ടാവും ഈ ചായലൊക്കെ വേടിച്ച് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ മേടിച്ച്
ആഹ് അത് പിന്നെ ഞമ്മക്ക് വേണ്ട സാധനങ്ങള് ആ പൈസേൽ നമ്മള് ഏഹ് എക്സ് ട്രാ എടുത്തിട്ട്
ആഹ് അതന്നെ ആഹ് അതന്നെ മിഠായിയും കാര്യങ്ങളൊക്കെ മേടിച്ചു ആഹ്
പിന്നെ ഫാമിലി ആയിട്ട് പോവലില്ലേ യാത്ര
ഉം അത് കൊറെയായി പോയിട്ട് ആഹ് ആ ഒരു ഒരു മൂന്നാല് കൊല്ലായി പോയിട്ട് അങ്ങനെ അത്രയായി ആ പിന്നെ പിന്നെ ഇങ്ങനെ ഇക്കായിട്ട് എടക്ക് ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ ലോങ്ങ് ഡ്രൈവൊക്കെ പോകുന്നല്ലാണ്ട് അങ്ങനെ ടൂർ പോയിട്ടില്ല
ആഹ് ആഹ്
ആഹ്
അത്ശരി അങ്ങനെയൊക്കെയാണല്ലേ പിന്നെ വേറെന്തൊക്കെ വീട്ടില് ഇമ്മ ഇപ്പ ഒക്കെ ഉണ്ട്
അതെല്ലെ ആഹ് ആഹ് ആഹ് മ മക്കളാ
മക്കള് രണ്ടു പേരുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പഠിക്കയാണ് രണ്ട് പേരും
ആഹ് അവര് ഇല്ലല്ല അവര് ഉം താഴെ ചെറിയ കുട്ടികളാ രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് ഒക്കെ ആയിട്ടോള്ളൂ
അതെല്ലേ ആഹ് ആഹ് അത്രയായിട്ടൊള്ളു എന്റെ മക്കള് വലുതാണ്
റ്റുള്ളു സ്കൂളുണ്ടായിട്ടില്ല
ആഹ് ആഹ് അതന്നെ ഇന്ന് പിന്നെ മുടക്കും ആണല്ല ശനി ഞായറും
ആഹ് അതന്നെ പക്ഷെ ആട് ളിയിൽ റെസിപ്പികളൊക്കെ പരീക്ഷിക്കലുണ്ടോ യൂട്യൂബിൽ ഇതൊക്കെ നിരക്ക് നോക്കിയിട്ട്
ഉം അതൊക്കെ ചെയ്യാറുണ്ട്
ആഹ അത് ശെരി ഏറ്റവും അതില് ഈ രം ഇതില് വൈകുന്നേരംക്കെ ഉണ്ടാക്കണെങ്കില് കുറച്ച് എളുപ്പമുള്ളള്ളതൊക്കെ താ ഉണ്ടാക്കല് പഴംപൊരി അങ്ങനത്തെ പൊരിക്കടികളോ
ആഹ് പഴംപൊരി ഉണ്ടാകും പിന്നെ സമൂസ പിന്നെ ഇങ്ങനെയൊക്കെ വ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഉഴുന്നവട ആഹ ഉം പിന്നെ നോമ്പാവുമ്പോ പ്രത്യേകിച്ച് എല്ലാം നോക്കി ഇങ്ങനെ പലതരം നമ്മ ട്രൈ ചെയ്യും അല്ലാത്തപ്പോ നിങ്ങ വീട് ഏഹ് ഇടക്ക് പിന്നെ വേടിക്കും ചായക്ക് അങ്ങനെയൊക്കെയ ഉം
അത് ശരി പിന്നെ മക്കളൊക്കെ എത്ര ഏത് ക്ലാസ്സില എങ്ങനെയൊക്കെയാണ്
ആഹ് രണ്ടു പെൺമക്കളാണ് രണ്ടും രണ്ടും ഡിഗ്രി പഠിക്കയാണ്
ആഹ് ഡിഗ്രി എത്തില്ലേ കല്യാണംക്കെ ആവാനായി നോക്കാനായി
ആഹ് മൂത്താൾക്ക് ഇരുപത്തൊന്ന് വയസായി ആ പക്ഷെ ഇല്ല ഇപ്പോഴൊന്ന നോക്കണില്ല പടുത്തൊക്കെ കഴിഞ്ഞിട്ട നോക്കുള്ളൂ
ആഹ് അത് ശരി അപ്പൊ ത ഇപ്പത്തെ കുട്ടികള് വേം കല്യാണം കഴിക്കാനായി
ആഹ സമ്മയിക്കില്ല മോള് പറയണ ഇരുപത്തയഞ്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയാണ് പറയണത് ആഹ് പഠിക്കാന് നേഴ്സിങ് പഠിക്കയാണ് മൂത്ത ആള് ആഹ് ആഹ് ഉം ഇനി രണ്ട കൊല്ലം ഇഞ്ഞുണ്ട് ഇഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ രണ്ടു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണം അത് കഴിഞ്ഞിട്ടൊക്കെ നോക്കുള്ളൂ
ആഹ് അങ്ങനൊക്കെ നോക്കിയാൽ മതിയല്ലോ സാവധാന ഒ ഇഷ്ടത്തിനനുസരിച്ച്
ആഹ അതന്നെ അതന്നെ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ എല്ലാവാരും ഇരുപത്തിനാല് കഴിഞ്ഞിട്ടൊക്കെയാണ് എല്ലരുടെയും കല്യാണം നടക്കണത്
ആഹ് ശരി ഇരുത്തിനാലൊക്കെ കഴിഞ്ഞിട്ട് അത് കുറച്ച് വൈകിയ ആ കുഴപ്പമില്ല ജോലി കിട്ടി പിന്ന ജോലിക്കാരെ തന്നെ കല്യാണം കഴിക്കല്ലോ
ആഹ് അതന്നെ അതെ എന്റെ വൈകി തന്നെയാണ് എന്താ ആ സമയത്ത് തന്നെ എന്താ വൈകീ കല്യാണം ആഹ് ഇരുപത്തിനാല വയസ്സിലാണ് കഴിഞ്ഞത്
ആഹ് ആന്റത് കഴിഞ്ഞതലേ
ആഹ് പിന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തിറാമത്തെ വയസ്സിലാണ് മോള ആയത് ആഹ് എന്റെ അഭിപ്രായ ത്തില് കൊറെ പേരുടെ മക്കളുടെക്കെ കല്യാണം കഴിഞ്ഞു
കയിഞ് ആഹ് അത് ശരി ഓരോരുത്തരെ ഓരോ ഇഷ്ട
ആഹ ആഹ എന്താ കൂട്ടുകാർത്തിടൊക്കെ ഉം
ന്നാ ആയിക്കോട്ടെട്ടാ ആയിക്കോട്ടെ ശരി ശരി